ഹലോ...
കേൾക്കാമോ?
ആഹ കേക്കാം, എന്തൊക്കെ? ആഹ ഫുഡ് ഒക്കെ കഴിച്ചു, അവിടെ?
ഇവിടെ ഞാനും ഫുഡ് കഴിച്ചു.
ആഹാ..
മഴയുണ്ടോ?
മഴ ഇപ്പോ കുറഞ്ഞിക്കണ് തോർന്നു.
ഇവിടെ ഇപ്പ തോർന്ന് നിക്കുവാ രാവിലെ എല്ലാ നല്ല മഴയായിര്ന്ന്
ആഹ് രാവിലെ നല്ല മഴയായിരവന്നു പള്ളിക്ക് പോണ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു
ആഹ് നല്ല ഇന്നലെയും ഇന്നും നല്ല മഴയായിരുന്നു
ആഹ് അവിടെ ഇപ്പ തോർന്നു
ഹ
എന്താന്ന് ഇന്ന് എന്തെങ്കി സ്പെഷ്യൽ ഇണ്ടോ?
സ്പെഷ്യലെന്തുവാ മീൻ ഉണ്ടായിര്ന്നു
ആഹ്
കറി വെച്ചു ഫ്രൈ ചെയ്തു ഇന്ന് രാവിലെ ദോശയും സാമ്പാറു ആയിരുന്നു പ്പൊ സാമ്പാറുണ്ട് പിന്നെ ചീര തോരൻ വെച്ചു
ഇവിടെന്ന് മീന് ഇത്പോലെത്തന്നെ
ആന്നോ?
വെണ്ടക്ക കറി
ആഹ് അവിടെ പിന്നെ മക്കളോ?
മക്കള് ഇല്ല
ല്ല ആഹ് ഓക്കേ വീട്ടി വേറാര്ണ്ട്?
വീട്ടില് ഹസ്ബൻഡ് ഇമ്മ ഇപ്പ എളയച്ചന് പിന്നെ രണ്ട് നാത്തൂന്മാര് അവരെ കെട്ടിച്ചയച്ചിക്ക്ണ് ഉം അതങ്ങനെ പോ
ആഹ് ഇവിടെ ഞാന് എന്റെ വീട്ടിലാണേ അപ്പൊ എൻറെ എന്റെ മമ്മി മാത്രേ ഒള്ളൂ പപ്പ മരിച്ചുപോയി പിന്നെ ഹസ്ബൻഡ് പൊറത്താണ് രണ്ട് മക്കളുണ്ട്
ആഹ് അപ്പൊ സ്കൂളിന്നൊക്കെ അവിട്ന്ന് പോ ബസ്ണ്ടോ?
ആഹ് സ്കൂൾ അല്ല സ്കൂൾ അടുത്ത
ആഹ് ആഹ്
ആഹ് ഞാന് കൊണ്ടു വിടും
ആഹ്
കുറച്ച് ഒരഞ്ചു മിനിറ്റേ ഒള്ളൂ അടുത് കൊണ്ട് വിടേ വിളിച്ചോണ്ട് വരികേം ചെയ്യും
അത്ശരി
ആഹ്
മക്കളൊക്കെ എത്രേല പഠിക്ക്ണെ
മോള് എട്ടാം ക്ലാസ്സില് മോൻ ആറാം ക്ലാസ്സില്
ആഹ്
ഉം
ജോലി വല്ലോം ചെയ്യുന്നുണ്ടായിരുന്നോ?
ഞാന് മ് മ് ന്താ മദ്രസേല് ടീച്ചറായിട്ട് വർക്കെയ
ആന്നൊ?
ആഹ് രാവിലെ ഏഴുമണി മുതല് എട്ട് എട്ടര വരെ മദ്രസെണ്ട്
ആഹ് വൈകിട്ടില്ലല്ലോ
ഇല്ലല്ല വൈകിട്ടില്ല
രാവിലെ മാത്രവല്ലേ ഉള്ളു
രാവിലെ മാത്രം
വെള്ളിയാഴ്ച്ചോ ഇന്നൊണ്ടോ
ഞായറാഴ്ച്ച ഒഴിവ് ഞായറാഴ്ച്ച ഒഴിവ് ഉം ആഹ് ചെല മദ്രസകളില് വെള്ളിയാഴ്ച്ച ഒഴിവെണ്ടാവും
ആഹ് ഇവിടൊക്കെ ആഹ് ഇവിടെ ക്കങ്ങനാണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച്ചാ ഒഴിവ് ഞായറുണ്ട് കേട്ടോ
ആഹ് നമു‌ക്കിവിടെ ഞായറാഴ്ച്ച ഒഴിവ്
ആഹ് ഇവിടെ വെള്ളിയാഴ്ച്ചയ ഒഴിവ് അതാ ചോദിച്ചേ
ഉം പിന്നെ എന്തേലൊക്കെ നോമ്പിന് അങ്ങനൊക്കെ ഒഴിവ് കൊടുക്കും ഈ കൊറച്ച് മുന്നേ മുഹറം ഒമ്പും പത്തും ഉണ്ടായിരുന്നല്ലോ നോമ്പ് സ്കൂളി ലീവ് ഉണ്ടായിരുന്നല്ലോ ജൂണില് രണ്ടു ദിവസം ഒഴിവുണ്ടായിരുന്നു നോമ്പായിട്ട് ആഹ് ആഹ് അന്ന് ഒഴിവ് കൊടുക്കും
പിന്നെ ഈ റംസാന്റെ മുപ്പത് നോമ്പിന് അവധിയാന്നോ
ആഹ് അങ്ങനെ മുപ്പത് നോമ്പല്ല ഫസ്റ്റ്ത്തെ എന്താ തൊടങ്ങുമ്പോ നോമ്പ് തൊടങ്ങണന്റെ മുന്നേ നമ്മള് ലീവ് കൊടുക്കും എന്നട്ടൊരു രണ്ടു ദിവസം ആഹ് അഞ്ചു ദിവസം ലീവ് കൊടുക്കും പിന്നെ തൊറക്കും പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോ പിന്നെ പൂട്ടും പിന്നെ പെരുന്നാളൊ ക്കെ കഴിഞ്ഞട്ട് പിന്നെ രണ്ടൂസം ഒഴിവൊക്കെ കൊടുത്തിട്ട് പിന്നങ്ങനെ തൊറക്കും
ആഹ് ആഹ് അങ്ങനായിരുന്നല്ലെ
ആഹ്
ഉവ്വാ ഞാനി ജോലി ചെയ്തോണ്ടിരുന്നയാ ഇപ്പഴാ റിസേയ്ൻ ചെയ്തെ
ഏഹ് എന്ത് ജോബായിരുന്നു
ഞാന് സൈക്കോളജിസ്റ്റാണേ
ആഹ്
അപ്പഴ് ഇപ്പൊ ഒരു ഒരു വർഷമായി റിസൈൻ ചെയ്തട്ട്
ആഹ് ആഹ് എന്തായിരുന്നു പഠിച്ചിരുന്നത് സൈക്കോളജി
എം എ സൈക്കോളജിയാ
ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങനെ പക്ഷെ ദൂരം ഭയങ്കര കൂടുതലാട്ടോ രണ്ട് മണിക്കൂറ് യാത്ര ചെയ്യണം ഡെയിലി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുംടാകുമ്പ നാല് മണിക്കൂറാവത്തില്ലേ
ആഹ് ആഹ് ബുദ്ധിമുട്ടേക്ക
ആഹ് ബുദ്ധിമുട്ട്
വീട്ടിലെത്തുമ്പളൊക്കെ ലേറ്റാവുംല്ലേ
ആഹ് വീട്ടിലെത്തുമ്പോ ലേറ്റാവും മോളേ ഒന്ന് നോക്കാനൊന്നുവേ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കാൻ നേര ഞാനാ പഠിപ്പിച്ചോണ്ടിരുന്നത്. ട്യൂഷ്നൊന്നുല്ല. അപ്പൊ അതെക്കെ നമ്മള് വെര്മ്പൊ നല്ല ക്ഷീണവായിരിക്കും. പിന്നെ ഇവര്ടെ അട്ത്തൂടെ ഇരിക്കുമ്പഴ ത്തെനങ്ങ് മട്പ്പാവും മൊത്തത്തില്. അങ്ങനെ പിന്നെങ്ങ റി സേൻ ചെയ്ത് പക്ഷെ ഇപ്രാവശ്യം മോളെ ട്യൂഷനാക്കി. ഓൺലൈൻ ട്യൂഷനാക്കി.
ആഹ്. സൈലോ?
ആഹ്. സൈലൊ അല്ല. വൺണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്
ആഹ്
ആഹ് അങ്ങനൊരു പ്ലാറ്റ്ഫോമൊണ്ട് നല്ലയാ. ആഹ് അപ്പൊ അവര് ഓൺലൈൻ ട്യൂഷനൊണ്ട്. ഓരോ ദൊവസവും എല്ലാ ദോസുംണ്ട് സൺഡേ ഒഴിച്ച്, സൺഡേ ഇല്ല. ആഹ് പിന്നെ അന്ന് ഏഹ് അന്ന് പരീക്ഷയാ. ഞായറാഴ്ച ദിവസം പരീക്ഷ നടത്തും. ബാക്കി ആറ് ദിവസവും ഉം ക്ലാസ്സുണ്ട്. ഈ രാത്രി എട്ട് തൊട്ട് ഒൻപത് വരെ
ആഹ് ആഹ്
ആഹ് ഒരു മണിക്കൂറ് ഓൺലൈന്. ഓരോ വിഷയവാ ഒരു ദിവസ ഒരു വിഷയം. അട്ത്തോസം വേറൊരു വിഷയം.
ആഹ് ആഹ്
ആഹ് അപ്പ അങ്ങനെ ആക്കി. ആഹ് അതുകൊണ്ട് സൗകര്യവാ.
ആഹ് മോള് സ്ക്കൂള് അവ്ടെ ട്ത്താ
ആഹ് സ്ക്കൂളട്ത്താ. അപ്പൊ സ്കൂളീന്ന് നേരെ വീട്ടിവന്ന് സ്ക്കൂൾലെ ഹോം വർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പഴാ ഈ ക്ലാസൊട്ങ് ന്നെ. അപ്പം സൗകര്യല്ലേ.
ആഹ്
ട്യൂഷൻ സെന്റർലാവ്മ്പൊ ഒത്തിരി പുള്ളേരു ആവും. ശ്രദ്ധി
ആഹ് കൊറേ പഠിക്കാ ആഹ് അവര് കൊറേ വാരിവൽ ച്ചൊട്ക്കും. പിന്നെ ഷോട്ട് ഷോർട്ടാക്കിയിട്ടൊക്കെ അങ്ങനെ പർണൊട്ക്കുമ്പം
ആഹ് ഈ അതുവല്ല സമയവും ഇതാവത്തില്ലേ രാവിലെ ചെലപ്പൊരു ആഹ് രാവിലെ യായിരിക്കും ചെലപ്പൊ ട്യൂഷന് അവ്ടെ. അല്ലെങ്കില് ചെലപ്പൊ വൈകിട്ടായിരിക്കും അപ്പൊ ഇത് വെവ്മ്പോ രാവിലെ എഴുന്നേറ്റ് കൊറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് സ് ക്കൂളി പോയാ മതി. വൈകിട്ട് സ്ക്കൂളീന്ന് നേരെ യിങ്ങി വീട്ടി വരും. പിന്നെ എല്ലാം ചെയ്ത് കഴിയുമ്പഴേ ഈ ക്ലാസൊടങ്ങത്തൊള്ളൂ.
എപ്പളാ സ്ക്കൂള് എപ്പളാ. ത്തം വാക്ക
സ്ക്കൂളോ സ്ക്കൂള് ഒൻപതര ഒട്ട് നാല് വരെ.
ആഹ് ആഹ്
ആഹ്
മക്കള വര്മ്പത്തിന് എന്തേലും ണ്ടാക്കൊ സ്നാക്സ് കാര്യങ്ങളൊക്കെ
സ്നാക്സ് ചെലപ്പൊഴണ്ടാക്കും. ചെലപ്പം ബേക്കറി എന്തേലു ഐറ്റംസ് വേടിച്ച് വെച്ചേ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റൈയ്യും.
ഉം
ആഹ് അങ്ങനെ അങ് പോവും. നേരത്തെ ജോലിക്ക് പോയിരുന്നപ്പഴെ ഹോബിയായിട്ട് പ്പ തൽക്കാലം ഒന്നു ഇല്ല കാര്യം
ജോലി നോക്കിയതോണ്ടെ ആഹ് ആഹ്
അതിന്റെ ഫോളോപ്പ് ആള്കളെല്ലാം വിളക്കും അപ്പം അവരുവായിട്ടൊക്കെ സംസാരിച്ച് അത് കണ്ടിന്യൂ ഓൺലൈൻ ചെയ്യുന്നുണ്ട് ഞാന് ജോബൈ ആ ആഹ് അപ്പ അത്കൊണ്ട് ആഹ് അട്ത്തുള്ളവര് പാഠാ കാര്യം ഈ ഒരു പ്രൊഫഷൻല്ലേ അട്ത്ത് വരുമ്പഴേ അവർ ക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയും എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലേ മനസ്സീ
ആഹ് ആഹ്
ഈ സൈക്കോളജിസ്റ്റ് അവര് കൗൺസിലിന്റെ അടു കൗൺസിലറിന്റെ അടുത്ത് വരിക്കാന്ന് പറയുമ്പഴേ
ആഹ് ആഹ്
അവര്ടെ മനസ്സില് ആ ഇപ്പ എന്നെപ്പറ്റി എല്ലാം അറിയാല്ലോ ഇനിയിപ്പ എന്നും കാണും ഇപ്പോ എല്ലേ എന്നെ അങ്ങനാണോ നോക്ക്ന്നേ എന്നൊക്കെയുള്ളരു ടെൻഷൻ വരും
ആഹ് ആഹ്
അത്കൊണ്ട് ഈ അട്ത്തുള്ളവർക്ക് വരാനൊരു ബുദ്ധിമുട്ടാ ഈ ഒരു പ്രൊഫഷൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ദൂരെ ആന്നേലെ അറിയാത്തവരാണെങ്കിലേ അവരെടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ പറയാനൊര് ആഹ് അങ്ങനെ ഒര്തുണ്ട്
ആഹ് വീട്ട്ല് ങ്ങളെ വീട്ട്ല് ആരൊക്കെ ഉം ആഹ്
ഇവടെ ഇവടെ എന്റെ മമ്മി പിന്നെ ഞാനും മക്കളും ആ ഉള്ളേ ഹസ്ബൻഡ് പൊറത്താണ് ഉം ഏതാ
എന്താ ച്ചെ ചെയ്യ്ണ ജോബന്താ ആഹ്
ഏസ്ബൻഡ് സ്റ്റോർ കീപ്പറായിട്ട് വർക്കി യ്യ ആഹ് പൊറത്ത്
ആഹ് ങ്ങ് ആഹ് അട്ത്ത് വീട് അട്ത്തന്നെ ഹസ്ബന്റിന്റെ വീട് ഒര് പത്ത് മിനിറ്റ് ട്രാവലേഒള്ളൂ അപ്പൊ പോവും ഞാന് ഡെയ്ലി ഡെയ്ലി എല്ല എന്നാല ആഴ്ച ഒരു മൂന്ന് തവണയെങ്കിലും പോവും ഇന്നലെ പോയാരുന്നു
ഉം
അവ്ടോട്ട് അങ്ങനെ എടക്കെടക്ക് പോവും
ആഹ് ആഹ്
അങ്ങനെ അവടെയും പ ഹസ്ബന്റിന്റെ പപ്പേ അമ്മിം മാത്രേ ഒള്ളൂ ആപ്പൊ അവ്ടോട്ടും പോവും ചേട്ടന് വാ ഫാര്യയൊക്കെ ഉണ്ടാരുന്നു അവരിപ്പോ അട്ത്ത് തന്നെ വീട് വെച്ചിട്ട് മാറി ഹസ്ബൻ്റിന്റെ ആഹ് അപ്പഴ് തൊട്ട അടുത്ത് തന്നാ
ആഹ്
ആം പൂ അവടെ എന്താഞി പരിവാടി എന്തോ ഹോബിയൊക്കെ
ഈവടെ പ്രത്യേകിച്ച് ഹോബി ഒന്നുല്ല മ്മൾ ബുക്കൊക്ക ങ്ങനെ വായി ബുക്ക് വായിക്കാനൊക്കേണ് പിന്നെ ഇവടെ കൊറേ ചെടികൾണ്ട് എന്നൊക്കെ
കേൾക്കുന്നില്ല്യാ
ആഹ് ആഹ് കേൾക്കണ്ട് ഇവിടെ ബുക്ക് വായിക്കും പിന്നെ ചെടി കളുണ്ട് ഉമ്മ ആഹ് ബുക്ക്‌ വായിക്കും കഥാബുക്ക് കവിത നോവലൊക്കെ അങ്ങനെന്തെങ്കിലും ഹസ്ബൻഡ് ഹസ്ബൻഡങ്ങനെ കൊടുന്നരും ബൻ്റ് ഇവിടെ സ്കൂളില് അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാ പ്പ ഹസ്ബൻഡ് ങ്ങനെ ബുക്ക്ങ്ങനെ കൊണ്ടരും അപ്പങ്ങനെ വെറുതെരിക്കുമ്പോ ങ്ങനെ വായിക്കും
ഓൺലൈൻ പ്ലാറ്റ്ഫോംണ്ടല്ലോ
ആഹ് ആഹ് ഓൺല ആ ഓൺലൈനാ യിട്ടോ ഓൺലൈനായിട്ട്ങ്ങനെ വായിക്കലില്ല
പ്ര പ്രതിലിപിന്ന് പറഞ്ഞൊരു ആ പ്ലാറ്റ്ഫോമുണ്ട് ഞാൻ അയിൽ സ്ഥിരം വായിക്കുന്നതാണ്
ആഹ് ആഹ്
ഇഷ്ടം പോലെ പ്രതിലിപിന്ന് പറഞ്ഞിട്ട് പ്ലേസ്റ്റോറിലുണ്ട് അതിലൊന്ന് അത്
കേറ്റിട്ട ങ്ങേ ഫോണിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ആപ്പ് കേറ്റുമ്പോത് പെട്ടെന്ന് സ്റ്റോറജ്ന്ന്റിയോ ന്താന്നു വെച്ചാൽ ആഹ് പ്പ പിന്നെ ഫുള്ളും ഫോണിൽണ്ടല്ലോ
ആഹ് ഇത് ഈ ആപ്പ് നല്ലേ ഞാൻ യൂസ് ചെയ്യാറുണ്ട്
ആഹ്
പ്രൃതിലിപിന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഷയിലുണ്ട് നമ്മള് മലയാള ടുക്കുന്ന പക്ഷെ നല്ല നല്ലയാ
നല്ല നോവലുകളൊക്കെ ഉണ്ടാവുല്ലെ
ആഹ് എല്ലാ എല്ലാതിലുള്ള നോവലുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വായിക്കാം ഏത് കാറ്റഗറി ആണെന്ന് വ വച്ചല്ലേ ക്രൈം ആണോ ക്രൈം ലേസുണ്ട് അങ്ങനെ അങ്ങനെയല്ല സ്ത്രീ ബേസ്ഡ് ആയിട്ടുള്ള സ് ഫാമിലി ഉം മോ പാടാണ് ഫോണിലാണ് കൂടുതല്.
അപ്പൊ പിന്നെ അധികം എല്ലാരും ഫോണിലള്ളത കൊണ്ട് എല്ലാരും ഫോണിലായിരിക്കും. വീട്ടിലങ്ങനെ ച ശെരി ആഹ് ഓക്കെ ശരി.